കേക്കാല്ലേ ആഹ് നല്ലന്നെ ഇങ്ങനെ പോണ് കുട്ടികളൊക്കെ പോയോ
ആഹ് കുട്ടികളൊക്കെ പോയി നിങ്ങടതോ
ആഹ് കുട്ടികളൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാണ് നേരത്തെ പോവോ
ആഹ് നേര ഒരു ഒമ്പത് മണീന മുന്നേ പോവും
ഓ വണ്ടിയിൽ ആവുല്ലേ അത് തരൂല്ലേ ആഹ് ആഹ് ആഹ്
നിങ്ങളെ മക്കൾക്കോ
ആഹ് ഇവിടെ അടുത്തന്നെ അവള് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കാണ് ഇപ്പൊ നടന്നിട്ട് പോവാണ് വരുള്ളൂ ആഹ് ഒരാൾതന്നെ ഒള്ളൂ
ഏഹ് അത് ശരി നിങ്ങളെ ആഹ് നിങ്ങളെ പുതിയാപ്പളെ
പുറത്താണ്
ഏഹ് ഏഹ് അവർക്കെന്താ പണി
അവര് ഹോട്ടലിലാ
ഏഹ്
ഉം പിന്നെ വേറെന്തക്കയാ വിശേഷം
ഉം വേറെക്കെ എന്താ സുഖാണ് കൊഴപ്പൊന്നുമല്ല അങ്ങനെ പോണ് നിങ്ങളെ പണി
ഇല്ല ഇല്ല രാവിലത്തെ നോമ്പാണന്ന് മറ്റവർക്കൊക്കെ നോമ്പില്ലാത്ത വീട്ടില് ചായയൊക്കേയായി അവരുടെ കുടിയോക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നോ ക്കണം അവന്നോള്ളൂ പിന്നെ കൊറച്ച് നേരം കെടന്ന് ഒമ്പത് മണിക്കല്ലേ പോവുള്ളൂ മോള് പിന്നെ കൊറച്ച് നേരം കിടന്ന് മോൾക്ക് നോമ്പാണ് അപ്പൊ ഇ ഇ നേരത്തെ എണിറ്റ്ട്ട്ല്ല ആഹ് ആഹ് വേറെന്തൊക്കെയ വിവരങ്ങള്
അങ്ങന അവിടെ മഴൊക്കെ ഉണ്ടോ
മഴയൊക്കെ നന്നായി രാത്രിയൊക്കെ മഴ പെയ്തിയിരുന്നു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തി പോലും അല്ലാതെ മഴ ഒന്ന്ല്ലല്ലോ ഇപ്രാശ്യം നല്ല മഴ കുറവാണ് അത് കാരണം വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണാവോ
ആഹ് അടുത്ത അടുത്ത വേനൽ ആകുമ്പോത്തക്ക്‌ നേരത്തെ വെള്ളം
ആഹ് വെള്ളം പോയി നല്ല നല്ല പോലെ മഴയില്ല ഇത് കാരണേ ഇപ്രാവശ്യത്തെ വേനൽ എന്താവണാവോ നിങ്ങവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടാവല്ലല്ലോ
നല്ലോണം ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കൊയല് ഇണ്ടായതോണ്ട് കൊഴപ്പില്ലട്ടോ മറ്റേ ഞങ്ങള് ഞങ്ങള കിണറൊക്കെ മുറ്റം പോലെ കെടക്കും
അത്രക്ക് പറ്റൂല്ലേ
ഏഹ് ഒരു തുള്ളി വെള്ളംണ്ടാവുംല്ല ഉണങ്ങി കടിച്ച് കിടക്കും ഇവിടെ ഒക്കെ ഞങ്ങൾ കോയല് തന്നെ എന്താ കാട്ട പിന്നെ കോയിലോണ്ട് തന്നെ ഭക്ഷണംക്കേ ഉം കോയിലോണ്ട്ന്നെ ഭക്ഷണം ഉണ്ടാക്കലും എന്താണ് ഭക്ഷണം നേരത്തെ ഉണ്ടാക്കി വെച്ചാല് വൈകുന്നേം
ആഹ് രണ്ട് വേറെ ഉണ്ടാക്കേണ്ടി വരുംല്ലേ ആഹ് കോയലിലെ വെള്ളം ഭക്ഷണം ഉണ്ടാക്കി കേടരുല്ലേ കറിയൊക്കെ കേടുവരുമോ
കറയക്കെ ഇവിടെ പത കെട്ടും ഉം അല്ലെങ്കില് പിന്നെ ആഹ് അല്ലെങ്കിൽ പിന്നെ എന്താ കാട്ടും കറി ബാക്കി ഉണ്ടെങ്കില് വേറ സല്ലാജലും അപ്പൊ പിന്നെ കേട് വരൂല ആഹ് നമ്മള് ഈ രണ്ട് നേരം നമുക്ക് ച്ച ഒരു രണ്ട് നേരം
ആഹ് ഉണ്ടാക്കുമ്പോ ഒരു ഇടങ്ങേറ്ന്നേ ചോറും പിന്നെ അങ്ങനെ ചെയ്താ പറ്റുവോ ചോറ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെ ളപ്പിക്ക അങ്ങനെ
പിന്നെ ഞാനാ ചോറ് പിന്നെ ഞാനാ അങ്ങനെ ഉണ്ട് ബാക്കി ഉള്ളതള്ള അടെ വെക്കലില്ല എനിക്ക് ആ എനിക്ക് ചോറിിക്ക അങ്ങനെ ളപ്പിച്ചുട്ടനിക്ക്
ആ ആ
ആ പിന്നെ ചോറിയറെ രണ്ട നേര പിന്നെ വേ വേവണ ഐരിയല്ലേ പിന്നെ
ആഹ വേഗം പണഴിയല്ലോല്ലേ കറി ഉണ്ടാക്കൻ ചോറണ്ടാക്കാൻ അത്ര പണില്ലല്ലോ കറിയും മറ്റുള്ള പേരുകൊക്കെ ഉണ്ടാക്കാനല്ലേ നുക്ക്
ആഹ് ആ ആ് ഇപ്പൊ പിന്നെ ഞാൻ കറി ഉണ്ടാക്കല കേട്ടോ ഞാൻ ഒറ്റക്കല്ലേ തപ്പ ഒറ്റക്ക് ആരക്ക ഇച്ചിരി കറി ഉണ്ടാക്കണ ആ ഒരു ഗൾഫിലാണ് ഇക്ക് മടിയാന കുട്ടികള് രണ്ടാളും ആഹ രണ്ട മോനും മോളും ആണ് ഇല്ലല്ല മോന് ഏഴാം ക്ലാസ്സില് മോള് നാലാം ക്ലാസ്
ആ ആ പിന്നെ കുട്ടികൾ പോയ പിന്നെ
ഒറ്റക്കാണ് അക്കെ ഉണ്ട് അച്ഛന്റെ വീട്ടിലെ പ്പ ഇല്ല പ്പ മരിച്ചിട്ട് അഞ്ച് വർഷായി അമ്മോശ മരിച്ചിട്ടേ അമ്മായിമ്മ ണ്ട് അമ്മ മ്മ എളച്ചീന്റെ വീട്ടിലേ ഞാനൻ ഒറ്റക്ക
ആഹ ആഹ ശരി അവിടെ വന്ന് നിക്കലന്നും ല്ലേ ങ്ങളെ എടു
അങ്ങന അല്ല അമ്മ അങ്ങനെയ വന്ന് നിക്കൂലല്ലോ ഇമ്മാക്ക് തന്നെ സ്ഥലം മാറിയാലേ ഒർക്കിട്ടൂല അങ്ങനെ ഒരു പ്രശ്നണ്ട് അല്ല പോയി അന്ന് പോയി പഷേ എന്താറിയോ തറവാട് ഒരു ചെറിയ എളച്ചം കൂടിരുന്നിട്ട് അവിടുത്തന്നെയാന്ന് അപ്പൊ ഈ ഓരോടത്ത് നിന്ന് ശീലായിട്ട് റ്റ മറ്റോടത്ത് പോ പോയി നിക്കുമ്പം ഒർക്ക്ട്ടൂല അതാണ പാതി രാത്രിക്കൊക്കെ നീച്ചടക്കും അല്ലെങ്കി കുറാൻ ട്തോത്ണ് അപ്പൊ എന്താ സ്ഥലം മാറിട്ട് അയ്‌ന് ഒർകിട്ടില്ല അപ്പൊ പിന്നെന്നെ ആരും
അയ്നെ ബുദ്ധി
ആഹ അപ്പൊ പിന്നെ ഈ ഒർക്ക് കിട്ടാത്തൊണ്ട് ഞങ്ങളാരും ബുദ്ധിമുട്ടിക്കാൻ പോവൂല
ആ ആ അ നല്ല അല്ലെങ്കിൽ ഇപ്പ അമ്മക്കാണെങ്കിലും വ ട് മാറിയ ഒരു ഇടംങ്ങറല്ലേ സ്ഥിരായിട്ട് കെട്ക്കുന്നോട്ത കെ ട്നീല്ലെങ്കി ഒരു
അങ്ങനെ തന്നെ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ പിന്നെ ന ഒരു നാത്തുനനെ ഉള്ളൂ ഓള് അങ്ങനെ വരലില്ല എപ്പ്ള ങ്കിലൊക്കെ വരുള്ളൂ മറ്റേ സ്ഥിരം ബട് തന്നെയാണ്. പിന്നെപ്പോള് കുട്ട്യാളൊക്കെ സ്കൂളൊക്കെ ചേർത്തപ്പളേ ഇവിടുന്ന് ആഹ ഇവിടുന്ന് വണ്ടില്ല
ആഹ ആഹ അപ്പൊ പിന്നെ വരവ് കൊറവാവൂലേ പിന്നെ അങ്ങട്ട വീട്ടി പോക്കില്ലേ ഇപ്പൊ ആ അവിടെ നാ ത്തുമാരൊക്കെ ഇണ്ടല്ലോ അല്ലേ
ഏ ഞങ്ങള് ഇന്റെ വീട്ടില് ഞങ്ങള് പത്ത് മക്കളാ
ആവൂ അപ്പൊ ഇഷ്ടം പോലെ ആള്
ഏ ആറ് പെണ്ണും നാലാണും ഏ നല്ല രസാണ് എല്ലാരും കൂടി കൂടി നല്ല രസ ആ ആ നല്ല രസ സ
അ ആ
നിങ്ങള് ഏ സുണ നിങ്ങളെ വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെയ ഇള്ളേ
എന്റെ വീട്ടില ഞാനിപ്പ ന്റെ എന്റെ വീട്ടിലാണ്ള്ളത്. അവിടെ ഇന്റെ പ്പീണ്ട് ഇമ്മീം ണ്ട് അനിയത്തിയളും ഞാനാ മൂത്താള്. ആപ്പ അല്ലേ ആ ന്നില്ല നാല് ഞങ്ങൾ നാല് പെൺ കുട്ടികളാണ്
ഏ ശരി
കല്യാണം കഴിഞ്ഞ് ചെറിയ ആൾ വിശേഷം ഇണ്ടായിരി ഒക്കെയാണ് പ്രസവിക്കാനായിക്കണ് ആദ്യത്തേ ണ് അപ്പ അയിന്റെ ഇതിലാണ് അഹ് അടുത്ത മാസം ലാ ലാസ്റ്റ് ഓഗസ്റ്റ് പാതിയൊക്കെ ആയിട്ട് ണ്ടാവും പ്രസവം മ്മ് മ്മ്
അങ്ങള് ഇങ്ങോട്ട് പോക്കില്ലേ ഭർത്താവിന്റെ വീട്ട് പോക്കില്ലേ
ആ ഞാൻ അവിടെ തന്നെ മോൾ ഇവിടെ പഠിക്കണ കാരണേ ഞാൻ പ്പ വന്നിട്ടിപ്പോ കൊർചീസേ ആയിട്ടുള്ളൂ ഇപ്പൊ ക്ലാസ് തൊടങ്ങിയപ്പോ ങ്ങട്ട് പോന്നതാ അവിടെ പിന്നെ ഞങ്ങള് ഒറ്റക്കാണ് ഞങ്ങൾ രണ്ടാളും ഒറ്റക്കാണ് അപ്പ ഇട ഒറ്റക്കായ കാരണം പിന്നെ അവിടുന്ന് രണ്ട് ബസൊക്കെ കേറി ഇങ്ങട് വരണം. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടല്ലേ വച്ചിട്ടേ ഏഹ് ഇവിടന്ന് പോവാനാണെങ്കി നടക്കാനുള്ള ദൂര ള്ളൂ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഇങ്ങട് പോന്നതാ
അയ് ശരി
വേറെ എന്തൊക്കെയ വർത്താനം എന്താ ഉച്ചക്ക് എന്താണ് മീനൊക്കെ കിട്ടിയോ
ആഹ് മീന് പിന്നെ കോരാ പുതിയാപ്ല കോരാ കറിയൊന്നും വെക്കലില്ല ഞാനപ്പം തന്നെ ഈ പാത്ര ആയിറ്റ് കറി ഉണ്ടക്കാന്ന് അതിനെ കാട്ടിയും മടിയാണ് പിന്നെ ഇപ്പ എന്റെ മക്കൾക്കും ഇന്ന്തന്നെ മക്ക ക്കുന്നനക്കെ കറിയൊന്നും ഇഷ്ടോന്ന ആഹ് മീന് പൊരിച്ചു പിന്നെ പടവലങ്ങ ഉപ്പേരി വെച്ചു പിന്നെ ഉരുളകിയങ്ങും ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ട് കടക്ക്കേ ഇട്ടാണ്ട് വേപ്പിൻന്റെ ഇല എല്ലാം കെട്ടുകാണ്ട് അങ്ങനെയ ഉള്ള കുട്ടികൾക്ക് ഞാന് രണ്ട് ഐറ്റം കൊടുത്ത തേക്കൂ എ
ആഹ് അതിന്റെ ബാക്കിയുണ്ടാവും ഇങ്ങക്ക് ഉച്ചക്ക് കഴിക്കാൻ ല്ലേ ആഹ് ആഹ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നെൻ്റെ ഉപ്പേരിയൊക്കെ ബാക്കി
ഏയ് ഞാൻ അങ്ങനെ ഒന്നിച്ചി ഉണ്ടാക്കലായിരുന്നു ഈ കുട്ടിയാക്കിച്ചിട്ട് വേറെണ്ടാക്കല അങ്ങ തന്നെ ഒന്നിച്ച് ഇണ്ടാക്കലാണ് കുട്ടികള് പോകുമ്പോത്തന്നെ ഇന്റെ അടുക്കള പണിയൊക്കെ തീരും
ഒക്കെ കഴൂല്ലേ
ആഹ് പിന്നെ കുട്ടികള് പോയി ശേഷം അങ്ങ് തൊടക്കൂ ഇപ്പൊ ഇന്ന് തൊടക്കാൻ മാത്രം മാത്രേള്ളൂട്ടോ ഞാൻ ഇന്ന് തുടച്ചില്ല കുറച്ച് ഫോണുമ്മേ ഇരിക്കട്ടെ എന്നും ഡൈലി തൊടക്കും അപ്പൊ ഈ കൊലയിയൊക്കെ ആഹ് ആ കൊലയിയൊക്കെ തുടച്ച്ങ്ങട് പോ ഇനി അകം തുടക്ക കണ്ട് അടിച്ച് വാരിയൊക്കെ ഇട്ടു തുടക്കാൻ മാത്രേയള്ളൂ പിന്നൊ ഞാൻ വിജാരിച്ച് കുറച്ച് കോളിങ്ങ് ഒക്കെ ചെയ്യട്ടെ എന്നിട്ടൊക്കെ തുടക്ക കട്ട വിചാരിച്ച് ഇപ്പ ആരപ്പ്പ ഉള്ളത് ഞമ്മളന്നെല്ലേ ഉള്ളൂ ആഹ് അപ്പൊ തൊടക്കാൻ ബക്കറ്റും മാഫും റ്റേ അവത്ത് കൊണ്ടന്ന് അടക്കളെ വെച്ചിക്കാണ്ടേ
ആഹ് ആഹ് ആഹ് ഫോണുമ്മെ ഇരുന്ന ഓരോന്നും കണ്ട് റീൽ അതും ഇതും കണ്ട് ഇങ്ങെരിക്കും സമയം പോണത് അറിയില്ലല്ലോ
പൂലട്ടോ ഞാന് എനിക്ക് ഞാൻപ്പ ഈ വർക്ക് ഇണ്ടായതു കൊണ്ട് ഇതിമേ ഇരിക്കണ് മറ്റേ അല്ലെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻന്റെ വിളി പുയാപ്ലയേ വിളിക്കും ആഹ് പുയാപ്ല വിളിക്കും വിളിച്ചാ പിന്നെ അങ്ങനെ കുറേ നേരം വെക്കൂല അപ്പൊ പിന്നെ ഞാന് എന്താട്ടാ അപ്പം പിന്നെ വിളിക്കല്ല ചെറിയാൻ വേഗം പണിക്കും കുളി അടക്കം കഴിച്ചു ഈ നേരാകുമ്പം ഇപ്പൊ ഇതീൽ ചേർന്നപ്പോ പിന്നെ ഞാന് വേഗം ഇതിമ്മേ ഇങ്ങിരിക്കും എന്നിട്ടൊക്കെ പിന്നെ ഞാന് വിളിക്കാൻ നോക്കള്ളു പിന്നെ ഞാൻ വിളിക്കിച്ചള ഞാൻ പറയും ഞങ്ങക്ക് പണിയുണ്ട് എന്നൊക്കെ പറയും അപ്പോ ഇതിമേൽ കാരണം ഇത് അറിയില
പിന്നെ പിന്നെ അന്ന് അന്നാര വിളി വിളി ചീര നല്ല ഒന്നാളെ വിളിച്ചിട്ട് പിന്നെ എന്താ നി പിന്നെ കട്ട ആായി പോയി ണ്ടാവല്ലേ അന്ന് വിളിച്ചപ്പോ
ആഹ ഞാൻ വിളിച്ചി നിങ്ങക്ക്
അ വിളിച്ചന്ന് നിിട്ട് പിന്നെ ഞാൻ എന്തണ പിന്നെങ്ങനെ കട്ടായി പോയി പിന്നെ കൊറ അങ്ങട്ട് വിളിച്ചു നോക്കി കിട്ടണില്ല പിന്നെ നമ്മൾ കൊറ എല്ലാംങ്ങ കണ്ടിട്ട് ആ അന്നാ കണ്ടതല്ലേ കണ്ടതിന്റെം പിന്നെ പിന്നെ ന നമ്പർ മേടിക്കാനും മറന്ന് പിന്നെ ഞാന്ൻ വേറൊരാളേക്കൊ ഒന്ന് നമ്പർ ചോദിക്ക ങ്ങെ നമ്പറ് ചോദിക്ക
ഇപ്പൊ പിന്നെ അങ്ങനെ കിട്ടിയത് നമ്പറ് എന്തെങ്കോ തങ്ങളുടെ കല്യാളൊക്കെ ശരിയായോ
എന്റെ ങ്ങളുടെ കല്യാണം ശരിയക്കണോ
ആഹ് ആഹ അന്ന് പറഞ്ഞിരുന്നല്ലോ കല്യാണം നോക്കിണ്ടന്നപ്പോൊ പറഞ്ഞിരുന്നല്ലോ ആ നഗ അ എന്നാലേ കല്യാണം നോക്കിണ്ടന്നൊക്കെ ആഹ് ശരിയായില്ലേ എ എവിടുന്ന കല്യാണ കാര്യങ്ങൾ
ഞങ്ങവിടെ അടുത്തന്നെ
അടുത്തണ്ണ തന്നെല്ലേ ആ ആഹ് പിന്നെ എന്നിട്ട് എവിടെ പെൺകുട്ടി പഠിക്ക
ആഹ ഓള് പഠിക്കന്നെ
ആ ആ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ പറ്റിയിട്ട്ന്റെ മുട്ടായി എടുക്കൽ
മുട്ടായി എടുക്കൽ ഞങ്ങിങ്ങനെ ഉറപ്പിച്ചിട്ട്
ആഹ് അവൻ ഗൾഫിൽ അല്ലേ ആഹ് പെൺകുട്ടികൾ ജോലിയൊക്കെ ഉണ്ടോ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ജോലി ആയതിന്റെ ശേഷം സമ്മ
ആ ഓള് ജോലിക്ക് പോണ്ട് എങ്ങനെ ഇത് ജോലി ആയിട്ട് ഇങ്ങനെ ട്രെയിനിങ്ങിന്
ആഹ ആഹ്
ഉ ഉം ഉ ഓള് എന്താ നെയിസായിറ്റ് എന്തണ്ട് എനിക്ക് വലിയ പുത്തരില്ലേട്ടോ
ചിക്കട്ടാ ആ ഞാൻ വിളിക്ക വിളിക്ക
ആഹ് ഓക്കെ